നിസ്കാരം.
ആഹ് എന്തൊക്കെ
സുഖായിട്ട് പോണു എവിടെ ഒരു വർ. വി വ വിവരൂല്ലല്ലോ.
ഞാന അങ്ങനെ തിരക്ക കൂടി കുട്ട്യാളോട്ട് കുട്ട്യാളൊപ്പം അങ്ങനെ നട സമയം പോയത് അറില രാവിലെ. പടേക്കാരം ആഹ് കഴിഞ്ഞ് പിന്നെ ഒന്ന് റസ്റ്റ് ഏക്കും പിന്നിം. ഉച്ചക്കത്തിന് ഉള്ളത് തൊടങ്ങി. ങ്ങനെ ദിവസ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു. ഒന്നും പോകും ഒന്നും ഒന്നുല്ല.
കൊറേ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ടൈമില്ല ഒന്നിനും. ടൈമ് നമക്ക് സമയം ഇല്ല ഉമ്
പറ്റി ചാ നമക്ക് വിളിക്കണം ന്ന് ഇന്ന് തോന്നാണെച്ചിയ
അതെ അത് ശരിയാ അപ്പൊ നമുക്ക് ഒരു ടൈം കിട്ടും നമ്മള് ഉള്ള സമയം നമ്മള്. ഫോണ് മലങ്ങനെ അങ്ങനെ ആ അതെ അതെ.
ഉമ് പ്പൊക്കെ പൊറത്ക്കും ഇറങ്ങൂല ഒക്കെ എന്തേലു ഒക്കെ വെച്ചിണ്ട കിയാണ്ട് കുടീല അങ്ങനെക്കെ കുത്തിരിക്ക
അതെ അതെ ഷെമിയില ഇപ്പൊ വിൾച്ച് വെച്ചിട്ടുള്ളൂ. ആഹ് ഓൾക്ക് എന്താ. ഓക്ക് കൊഴപ്പന്നുല്ല ഓക്ക് ന്തോ പൈസ എന്തോ വേണം ന്ന് പറഞ്. ഒ യാ ആഹ് പൈസേന്റെ എന്തോ ഒരു പ്രശ്നണ്ട്. എന്താ അറിയൂല എന്തോ അത്യാവശ്യണ് അന്റെ അടുത്ത് ണ്ടോ ചോദിച്ചത് അപ്പ ഞാൻ പറഞ്. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അന്റെ സാഹചര്യത്തിനുസരിച്ച് പറഞ്ഞേക്ക്.
ആഹ് ആഹ് കൊറെ എത്രയ വാണ്ടത് എന്തേലും പറഞ്ഞോ?
ഇല്ലല്ല ഞാനൻ പിന്നെ ചോദിക്കാൻ എന്റെ ക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചോദിച്ചിട്ടില്ല.
ആഹ് വേഗം ഒയിവാക്കി ല്ലേ.
വേ ഒയിവാക്കി. ഞനെന്നെ പോ നീ ആയിട്ടയിക്കോ. ഹേ. അപ്പൊ ഞാൻ വെറുതെ എന്താ പറഞ്ഞ ഞാന് ഓളെ നമ്പർ തരാ ഇജോന്ന് ചോയിച്ചോക്ക്. എന്താ സാഹചര്യം അറിയില്ലല്ലോ ഈയ് ചോയിചോക്ന്ന് പറഞ്ഞിട്ട്ണ്ട്. ഇന്നാൾ ഇതേ പോലെ ഒന്ന് കൊടുത്തിരുന് കൊടുത്തതൊക്കെ വേഗം തിരിച്ചൊക്കെ തരും. ട്ടോ അത്.
ആഹ് ഓള് രു പ്പാവാണ് അത് അത് ഇപ്പ എന്താ പറയോ കൈ ഇല്ലായിട്ടാണ് ഓളെ മാപ്പിളേണങ്കി ചേരിക്ക് പണി
അതെ അതെ അതെ എന്തോ അത്യാവശ്യം എന്നും ചോയികും എന്ന ഞാൻ തെരക്കിലാണ്. അപ്പൊ ഞാൻ അന്നോട് പറയണല്ലോ അപ്പൊ പെട്ടെന്ന് ഞാൻ തി ഒന്ന് പറയുമ്പോ ടെൻഷനാവണ്ട വിചാരിച്ചിട്ട്. പറഞ്ഞിട്ടതാണ് അതെ അതെ അതെ.
ആഹ്
പിന്നെ എന്താണ്.
പിന്നെ എന്താടി കൊ പ്പൊന്നുല്ല ഓള് വിളിക്കട്ടെ അപ്പ എന്താ വച്ചാ ഉമ് പറയണമാരൊക്കെ. ട്ടട്ടാ പാവാടി പാവാടി അമ്മക്കനെ ഉമ്
കായി അല്ലാട്ട അന്റെ അടുത്ത് ഇല്ലഞ്ഞിട്ടാണ് ങ്ങനെ പറഞ്ഞത്.
ഉമ് അതെ എന്താറിയോ എന്താണണ്ടച്ചെങ്കും ഇപ്പോ. കുട്ട്യാക്ക് എന്തേലും ഉണ്ടാക്കി.
ആഹ്എന്തേലും ഉണ്ടാവും വെറുതെ വാങ്ങൂലട്ട അതും ഉണ്ട് വെറുതെ പൈസണ്ടോ പൈസണ്ടോ അങ്ങനെ വെറുപ്പിക്കു കൂല അങ്ങനെന്നുല്ല ഉമ് ഓള് അങ്ങനെ എന്തെലും അത്യാവശ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ കൊറച്ച് തരിക്കിലാഞ്ഞണ്ട് ഞാൻ വെച്ച്.
ആഹ് ആഹ്
ഇന്നാള ഇതുപോലെ എന്തോ ഒരു ഹോസ്പിറ്റലസ് വന്നപ്പോഴാണ്ങ്ങള് ചോദിച്ചത് അപ്പൊ. ഞാൻ കൊടുത്തും ചെയ്തിക്ണ്.
അഹ് പിന്നെ ജീവിതക്കെ ഭയങ്കര മോശണ് ഓല് തെ എന്തെങ്കിലും ഒക്കെ ഉം വ ച്ച്ണ്ടാക്കാ അങ്ങനെ ചെൽ ഉം ഉം അയിന് ഏഹ് ആണ്ങ്ങള് അങ്ങനെ ആയ പിന്നെ എടങ്ങേറെന്നെണേ ഓല്
ഭ്യാസംണ്ടല്ലോ ഓൾക്ക് പഠിക്ക ജോലിക്ക് പോവാ പക്ഷെ അവൻ സമ്മതി ക്കിലാന്നൊക്കെ പർഞ് കേട്ടീന്ന്
ഉം ഉം
നമ്മളെ കൂട്ടത്തില് പഠിക്കല് ഓളേനു
ആഹ് അയീ കല്യാണം കഴിഞ്ഞ ആണുങ്ങള് ശരി ശെരില്ലച്ചെങ്കി പിന്നെ കുടുങ്ങി.
ഔഫ് പറയാൻണ്ടോ അ ജീവിതം തന്നെ പോവും
ഉം
ഏതായാലും ജി എന്താ അന്റെ സാഹചര്യത്തിനൻസരിച്ച് പറഞ്ഞേക്ക്‌ പിന്നെ എന്തൊക്കയാ അന്റെ മോൾ മോള അസുഖക് പ്പൊ മാറീലെ?
ആഹ് ഓളെ ഞങ്ങള് മു മുപ്പാ മുപ്പതാംതിയേന്നു മുപ്പതാം തി പോയി സ്റ്റിച്ചൊക്കെ വെട്ടി പോന്നു.
ആഹ് അയ് ശരി.
ഇപ്പൊ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാലൊന്നും റസ്റ്റും ഇതൊന്നുംല്ലല്ലോ ക്കെ സ്കൂൾ കൂടെക്കെ പോവാനൊക്കെ പർഞ്ഞുക്കുണു. എല്ലാതും തിന്നാനും കൊടുക്കാനും ഒക്കെ പർഞ്ഞ് അപ്പൊ ഞാൻ വീട്ട്ക്ക്‌ വിൾച്ചാ
വിച്ചോ ശ്രദ്ധിക്കാന്തച്ചാല് എണ്ണ എണ്ണമെയ്ക്ക്‌ ഇൻക്ക് ഇതേപോലെന്നെ ഉം എ പറഞ്ഞിര്ന്ന് കൊഴപ്പൊന്നുല്ലാന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നും ശ്രദ്ധിക്കാതെ കഴിച്ചപ്പൻക്ക് അത് പഴ്ത്ത് നന്നായിട്ട് പഴുത്ത് ഓഹ് ഞമ്മൾ ഇനി പ്പം ഏഹ് ആഹ് അല്ലല്ല ഞാന് പിന്നെ ഞാന് കൊർ ച്ചായപ്പ തന്നെ ഞാൻ എന്താക്കി ഈ എണ്ണമെയ്ക്ള്ളത് ബിരിയാണി ഇതൊക്കാണ്ട് കഴിച്ച് സ്റ്റിച്ച് ഉള്ളിലും ഉണ്ടാവല്ലോ ഇനിപ്പ ഏത് ഈ ശസ്ത്രക്രി യേണ്ന്ന് പറഞ്ഞാലും ഉള്ളില് സ്റ്റിച്ച് ചെറുത്ണ്ടാവും
ടക്ക് ഏഴ് അറകളോ ഏഴ് എത്തൂല്യോ അ ഒക്കെ ഓരോ ഓരോന്ന് ഇങ്ങനെ സ്റ്റിച്ച്യ്ത് വരണത്രേ വൻകൂടലിനോട് ചേർന്ന തോന്ന്ണ്
ആഹ് എങ്ങട്ട് ഈ ഏഴ് അറകള് തൊർക്കണോ
ആഹ് തൊർന്ന് അയ്ന്റെ ഉള്ള്ക്ക്‌ ഒരു സ്ക്രൂ മായ്രി ഇടുവോല്ലോ
ആഹ് അയ് ശെരി അല്ലെ പ്പ ഓപ്പറേഷ് ആഹ് ആഹ്
ഉം എന്തൊക്കെ ഈ ഹോളാണെന്ന് ണ്ട്ചെങ്കിലും ഉള്ള്ക്കെ ത്തണ്ടേ സാനം ഉള്ള്ക്ക്‌ എത്തണ്ടേ. ഏഹ് പിന്നെ മുറിവ് കൊർച്ചൊള്ളൂ ഉണ്ടാവാന്നൊള്ളു ഉം
ചെറിയ ദ്വാരം എന്തെങ്കിലും ആക്കിണ് ഇങ്ങക്ക്‌ കാണ് ണ്ടോ പൊർത്ത്ക്ക്‌ കാണ് ണ്ടോ
ആഹ് രണ്ട് സ്റ്റിച്ച്ണ്ട് ഒരോട്ത്ത് ഓരോട്ത്ത് ഒരു സ്റ്റിച്ചും ഉം മൂന്ന് മൂന്ന് തുളകളൈക്കാരം ഉം മൂന്ന് തുളകള്ണ്ടാവും
അയ്ശരി
ഒന്ന് നമ്മള് വേസ്റ്റ്ക്കെ പോരാനൊര് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും ഒന്ന് മെ അയ്മേ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവൂല അത് കാണുമ്പളാ പോ അതോണ്ടേന്നു ഓൾക്ക് നല്ല എടങ്ങേറ്. അഹ്ങ്ങനെ എളകുമ്പളൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പളൊക്കെ ഇങ്ങനെ എളകല്ലേ അപ്പൊ നല്ല വേദനയ്ന്നു ആ ബാത്ത് ഇപ്പഴെടുത്തിട്ടാണവള് ശരിക്കും നടക്കലർത്തിക്കുന്നത്ത് മറ്റേതതുകൊണ്ടിങ്ങനെ പേടിച്ചു പേടിച്ചെ ഡേ ഡോ ട്ടു വരുന്നേന് പറയും നടന്നോട്ടോ അല്ലേ ഗ്യാസ് കേറുള്ളൂ സ്റ്റിച്ചു വലിഞ്ഞോട്ടു ങ്ങനെ പറ
ആഹ് അതിപ്പ എല്ലാ സിസേറിയൻ എല്ലാ ശാസ്ത്രക്രിയക്കും ഇതന്നെയാ പറയുന്നത് നടക്കുക നടക്കുകാന്നെ ഓഹ് ആഹ് സഹിക്കാം യു
അയിനിതെ വേദന പെരും വേദനയും നടക്കാനും പറയാ ഓൾന്നിട്ട് വീൽചെയർ ഉന്തി അങ്ങനെ നടന്നേനു
ആഹ് ശരി ഓഹ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ന്റെ പൊന്നോ കയൂല്ല
ഉം ആൾക്കു ഓപ്പറേഷന്റെ ആഹ് പിന്നെ ഇതിനുണ്ടായിട്ടുണ്ടാവല്ലേ ഉം
പിന്നേതായാലും ഉം പിന്നെന്താ
ഇപ്പൊരാളും ഉം ഉം കത്തി തൊടാ ത്തൊരാളും ഇല്ലാടേ ആഹ് മയന്നെയാണ് രാവിലെ തൊ ടത്തിയതാ മഴ
ഉം അതന്നെ ഇവിടെ അതന്നെ അവസ്ഥ
ഉം ആഹ് തോർച്ചേണ്ട് പക്ഷെ പിന്നെ വറ്റിങ്ങ്ൽഡന്നായ വള്ളൊക്കെ ഓടുമ്പോന്നൊക്കെ തോർച്ചന്നെയാണ് പൊന്ന് വെള്ളിയാഴ്ച്ചയ്ക്കല്ലേ ഇന്നിപ്പം ഉച്ചക്ക് കുറച്ച് ഇതുണ്ടാവും
ആഹ് ശരിയാ ശരിയാ ശരിയാ ഇന്ന് ചുമാതൊണ്ട് ചോറൊക്കെ ഭക്ഷണോക്കായോ
ഉം അന്നിനേരത്തെ തന്നെ ആക്കിയേക്ക കുട്ടികള് പോ ഇപ്പത്തന്നെ കരേ കാണേതായി ഓലി ഉണ്ടാവുമ്പ അടിച്ചേത്തുറക്കലും ഇതൊന്നും നടക്കൂലല്ലോ അപ്പ അടുപ്പത്തക്കയൊരു വടികള് കയിച്ചേച്ചു എന്നാ പിന്നെ ഓലു പോയാ പിന്നെ അടിച്ചെടുത്ത് തുടച്ചാ മതിയാലോ
ഇവിടെന്റൊരു മോൻക്കെ ആഹ് ഒരു മോൻക്ക് ഇന്ന് സ്കൂളുണ്ടെ ഒരു മോൻക്ക് ഇല്ല
ആഹ് ഇന്നെന്താ പുല് ആഹ്
ഇന്നി അവുതെ വെള്ളി ആയതോണ്ട് ഗവൺമെന്റാണെ അലസ് കൂളെ ഹും
ആഹ് ചെല സ്കൂളുകളാ അങ്ങനെ വെള്ളി വെള്ളി ഒഴിവേ ശനി ഉണ്ടാവൂലേ
ആഹ് ശനീണ്ട്
ഉം ഇവിടങ്ങനെയല്ല ഇവിടെ ശനി ഞായറും തന്നെ ലീവെ
ആഹ് ശരി
ഞാനൊക്കെ ഞാൻ പഠിച്ചീനന്നേ ചെ ഞാൻ ചെറുതിലായ ഓഹ് ഹ്യു അവിടുത്തെ എൽ പി സ്കൂൾ അങ്ങനെയാണെ വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവൂല്ല അഹ് പള്ളീന്റെ ഇരുത്തു വരുന്നതാ സ്കൂളെ എന്നിട്ട് വെള്ളിയാഴ്ച സ്കൂളരെ ശനിയാഴ്ച്ചുണ്ടാവും അത് നല്ലൊരു എടങ്ങാരാ അല്ലെ ഒരു ഗ്യാപ്പേ ഒന്ന് വിരുന്നോകാൻ രണ്ടീസം കിട്ടണതിന്റെ അടി
പറയാണ്ടാ ഇതെന്താ സംഭവിച്ചാലും ഒരാകൊണ്ടേ ഒരാക്കില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഫ്രയിട്ടേലെ പോണന്ന് ഒരാളുണ്ടാവൊ
ആഹ് അതെ ഞാൻ വിചാരിക്കണെങ്കി ഇപ്പ നാളെ ഇന്നിപ്പം മോനെ പറഞ്ഞയച്ചിട്ടുണ്ട് വീട്ടക്ക് നാ അപ്പം ഇന്ന് മാ മറ്റേ മോൻ വന്നിട്ട് ഞാൻ പോവും എന്നിട്ട് ഓനെ ശനിയാഴ്ച തൊട്ട് പോന്നേ അതെ അല്ല ഞാനെ പോയി ആക്കി കൊടുത്തു ഇവിടടുത്തന്നെ നാലു സ്റ്റോപ്പപ്പുറത്തെ അങ്ങനെ ആക്കെ കൊടുത്തിട്ടു മറ്റേ പോവാൻ സമ്മക്കൂലേ പോവാ നഞമ്മള പോവാൻ സമ്മക്കൂല ഓന ഒന്നണ്ട് പറഞ്ഞയചതുകൊണ്ട് ഇനിയിപ്പോ കൊഴപ്പം ഇണ്ടാവൂല എന്ന് വിചാരിക്
ആഹ് ആഹ് വരുവോ
ആ ഞാൻ തിങ്കളാഴ്ച
ആഹ് സ്കൂൾക്ക് പോകാന് ശനിയാഴ് സ്കൂൾക്ക് പോകാന എന്താട്ട് ആഹ് ആഹ് എന്നിട്ട് എന്നിട്ട് ആ ആ അവിടെ ആക്കി പോവലേ
ആഹ്
ആഹ് ഉം എത്രാം ക്ലാസ്സിലാണ് അവന്
ഓന്
മൂന്നിലോ ആഹ് ആഹ് അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായല്ലോ.
ഓന ഭക്ഷണം ഒന്നും വേണ്ട ആഹ് ഭക്ഷണം വേണ്ട ഓനന് എടുക്ക ഓന്റെ ടൈം ടേബിൾ ഒക്കെ ഓന് ന്നെ എടുക്കും അും കുഴപ്പില്ല മറ്റവൻകൻ ചെറിയ ഒക്കൻ ഭക്ഷണം വേണ്ടിയത് സ്ന ഹ് ഏത് പത്ത് മണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ആഹ് അത് വേണം ഭക്ഷണായിട്ട് വേണം ഒക്കെ വേണം അപ്പൊ പിന്നെ നമ്മള തന്നെ വേണം
ആഹ് ചോ എഹ് ആഹ് ഇപ്പൊ ചെറിയ ചോറ് കൊണ്ടുപോയി
ചെറിയോന് കൊണ്ടോവും
സ്കൂളിൽ നിന്ന് കിട്ടൂല്ലേ
ഇല്ല ഓന്റെ ഈ എന്താണ് ഖുറആൻ പഠിക്കണേ അങ്ങനത്തെ സ്കൂള
ആ ഹ് ആഹ് ചോറ് കൊണ്ടോണം ല്ലേ ആഹ് ഉം
ആ അതുകൊണ്ട് നമ്മ ചോറ് വേഗണ്ടാവും ചോറ് ചോറ് ചോറ് പരിപാടി കഴും ബാക്കിയുള്ളത് കഴ്യാനാണ
ഏഹ്
ആഹ്
ചോറു അഹ് ഐക്കന്തേലൊക്കെ കൂട്ടാനും ഒക്കെ ആവണ്ടേ
അതൊക്കെ ഞാൻ ഞമ്മളെ ഉച്ചക്കത്തെ നമ്മുടെ ഇതന്നെ ഭക്ഷണം തന്നെ കൊടുക്കും നമ്മളെന്തണ ഉണ്ടാക്കണ അത് കൊടുക്കും കറിയക്കെ തേങ്ങരച്ച് ഓ ഓഹ് തേങ്ങച്ച കൊടുക്കും എന്തെങ്കിലും ഒക്കെ പച്ചക്കറി ഞാനേ ഹസ്ബൻഡറ് വിളിക്കണ്ട് ഞാനേ ഒന്ന് ഭർത്താവ് വിളിക്കണ്ട്ട്ടോ
തന്നെ ആഹ് ഓക്കേ എന്നാ ആഹ്